ഹലോ നമുക്ക് ഇന്നൊരു പുതിയെ പുതിയ വിഷയത്തെ കുറിച്ച് സംസാരിച്ചാലാ?
ആഹ് സംസാരിക്കാം.
എന്ത് വിഷയം പറയൂ ഒരു വിഷയം പറ
ആഹ് ഇപ്പം നിലവിപ്പ് നടക്നത് നമ്മളെ ഈ രോഗങ്ങളെ പറ്റിയല്ലേ രോഗം.
ആഹ് അതെ ജീവിത ശൈരി ജീവിത ശൈലി രോഗങ്ങള് അല്ലേ.
ആഹ്
ആഹ് ജീവിത ശൈലിയോ ജീവിതശൈ ശൈലി രോഗങ്ങള് എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്ക്ണത് നമ്മള്. നമ്മളുടെ ഭക്ഷണത്തിലൂടെയും ഇപ്പ നമ്മള് അശ്ര മായിട്ടുള്ള നമ്മുടെ ജീ ജീവിത രീതിയിലും പിന്ന ആഹ്. യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരി ത്തു മ്പഴ് ഒരു വ്യക്തിക്ക് സാധാരണയായി. ട്ട് വരുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങള് അല്ലെ.
ഉം തന്നേ
ആഹ്
പക്ഷെ ഇതിന് പോൻ വഴി ആഹ്. പോം വഴി എന്തു ആയിരിക്കും ഇങ്ങനെ ഉള്ളത്. ഇത്രയും രോഗങ്ങളൊക്കെ മാറി
വന്ന് കഴിഞ്ഞാല് ജീവിത ശൈലി രോഗങ്ങള് എന്തൊക്കെ ഇരിക്കൊള്ളു. ആഹ് ഓ പ്രഷർ, പിന്നെ എന്താ, പ്രമേ ആഹ് പ്രമേ
ആഹ് പിന്നേ അവെടേയും മാരഗ മായിട്ടുള്ള ക്യാൻസർ പിന്നെ വേ പെ ആഹ് രണ്ട് നേര ആഹ്
ആഹ് പിന്നെന്താ ആഹ് മ ഈ മലബന്ധോക്കാ ശെരിക്കും ഇപ്പൊ ഏറെക്കുറെ ആൾക്കാർക്കുള്ള ഒരു അസു ഖ്വാണ് മലബന്ധം പിന്ന വയറുവേദന. കാല് വേദന ഇതൊക്ക ഇപ്പൊ അതില്ലാത്ത ആൾക്കാര് ഇല്ല.
പിന്നെ തന്നെ തൈറോട് പോലത്തെ ല്ലേ.
ആഹ് അതെ തൈറോയിഡ് തൈറോയ് ഇപ്പൊ എന്ത് പ്രഷർ ഷുഗർ. കൊളസ്ട്രോള്, തൈറോയ്ഡ്, നാലെണ്ണം ഇല്ലാത്തവര് ഇല്ലാന്ന് പറയാ.
ആഹ് തന്നെ പിന്നെ മറ്റെ യോഗ വഴിയും. ഓ അങ്ങനെ കണ്ട് കൊറേ ഇതുണ്ടല്ലോ.
ആഹ് യോഗ ചെയ് യോഗ ചെയ്യുന്ന വരോട് നമുക്ക് കോറെ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ജീവിത ശൈലി രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇതുപോലെ ഭ ഭക്ഷണം ശ്രദ്ധിച്ചാലും മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മ കടെ പോയി ട്ട് കഴിക്ക്ണ ഭക്ഷണങ്ങളില്ലേ അത്. ആഹ് അത് കൂടല് ഇങ്ങന കൊറേ കൊറേ പൊടികളൊക്കെ ചേർന്നായിരിക്കുവോല്ലോ. അപ്പ അതെന്ന് പറയുമ്പതന്നെ നമ്മുടെ വയറിനും പിന്ന ശരീരത്തിനും എപ്പഴും കഴിച്ചലല്ല വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പോല്ല. എപ്പഴും കഴിച്ചാ ദോഷം അല്ലെ.
പിന്നെ ആഹ് ശര്യാ. എപ്പം കഴിച്ച ദോഷാ. വ ല്ലപ്പൊഴായി കഴിച്ച പിന്നെ കൊഴപ്പ് പ്പില്ലന്ന് പറയല്ലെ കിട്ട്ണ് ഉം.
ഉം ഉം അപ്പൊ അതിന്റെ ഒരു പോമ്പഴി എന്താണ്. ക്ക് നിന്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും.
എന്റെ ഒരു അഭിപ്രായം ഇവര് പറയുന്ന പോലെ നമ്മള് കൂടുതൽ ടെൻഷൻ അടിക്കായിരിക്കുവ നമ്മള്. സാവധാനം ആ എന്തു ഇതാലും സ്ലോ ആയിട്ടും. ഒക്കെ ചെയ്യാൻ നോക്ക്വ. പിന്നെ ഉള്ളത്. ആഹ് ആഹ് എന്തായാലും നമ്മള് അപ്പൊ നമ്മള് കുടിക്കുന്ന വെള്ളത്തിൽ ഉം. സാധന സന്തോഷത്തോടേയും പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹ്. ഭക്ഷണവും പിന്നെ അതുപോലെന്നെ കുടിയുന്ന വെള്ളവും ഇതെല്ലാം.
അഹ്
കണ്ണ നോക്കിം കണ്ടും അറിഞ്ഞും കുടിച്ചാലും കുഴപ്പുല്ല പിന്നയാന്നെങ്കി മഴക്കാലവും വേനൽക്കാലം ഇതൊക്കെ വെച്ചിട്ട് എന്താ ഇതൊക്കെ പറയുള്ളത്
ആഹ്
ആഹ്
ആ അതന്നെ മഴയും വെയിലും മാറി മാറി വരുമ്പോ മെയിനായിട്ട് ജലദോഷം വരുവല്ലേ
ഉം പിന്നെ കൊതുകള് പെരുകും
അതെ അതെ ഓഹ് ഈ കൊതുക് പെരികി കഴിഞ്ഞാ ഡെങ്കിപ്പനി ഉറപ്പാണ് ഡങ്കിപ്പനി ഡെങ്കിപനി വരാൻ ആൾക്കാര് കേരളത്തിലില്ലാന്ന് തോന്നുന്നു അതേപോലെ എല്ലാർക്കും ഡെങ്കിപ്പനി വന്ന്
ആഹ്
ഉം നമ്മുടെ ആരോഗ്യം കൊറയൊക്കെ ക്ഷയിച്ചു തുടങ്ങി ആഹ് ഡെങ്കിപ പനി വന്നതോടുകൂടി
ആഹ്
അപ്പ ഇതിനൊക്കെ നമുക്ക് മെയിൻ ഇത് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് യോഗ ചെയ്യാന്നാണ് പിന്നെ എന്താ ഭക്ഷണം ശ്രദ്ധിക്കാന്നല്ലേ
തന്നെ ആഹ് ഭക്ഷണം ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് പിന്നെ ഈ ക കെട്ടികെടക്കും മഴക്കാലം ഇതൊക്കെ ആവുന്ന കൊണ്ട് തന്നെ ഇപ്പം വെള്ളം കെട്ടി കെടക് പക്ഷെ നമ്മള് നമ്മള് പറഞ്ഞൊരു കാര്യമില്ല പിന്നെ അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ ഇതൊക്ക നടക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്
അതെ അതെ ആഹ് എന്നാലും നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യമാണെങ്കിലും ചെയ്യാം
പിന്നെ അതാ ആഹ്
ഉം
ഉം
പിന്നെ ഈ പിന്നെ ഈ തൈറോയ്ഡ് എന്നൊക്കെ പറയണത് ഭക്ഷണത് ത്തിന്റെ അല്ല ശരീരത്തിന്റെ അതൊരു മാറ്റം വരുമ്പോഴായിട്ടാണ് വരണത് തൈറോയിഡ് ഒക്ക പക്ഷെ അതും കൂടുതലും വരുന്നത് ഈ ഭക്ഷണത് ത്തിലൂടെയാണ് കൂടുതൽ നമ്മുടെ ശരീരത്തിന അത് ബാധിക്കണത്
ആഹ് ആ ആഹ് അങ്ങന തന്നെയായിരിക്കും ആണ്
അതെ അതെ പിന്ന നമ്മുടെ സന്തോഷം ത്തോടിരുന്നിട്ടെങ്കി തന്നെ കുറേ അസുഖങ്ങളെയൊക്കെ നമുക്ക് ഇതെടു ആ മാറ്റാൻ പറ്റും അല്ലെ
ആഹ് അങ്ങനെ മാറ്റാൻ പറ്റും
മാറ്റാൻ പറ്റും ഇപ്പ സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തൊക്കെ ആയിരിക്കും ഒരു സന്തോഷം നൽകാൻ പറ്റിയ കാര്യങ്ങളൊക്കെ
സന്തോഷം എന്നക്ക കാര്യങ്ങള് വെച്ച് കഴിഞ്ഞാൽ
പാട്ടൊക്കെ കേൾക്കാ നമ്മക്ക് ഇഷ്ടമുള്ള കൂടിയൊക്കെ ഇരിക്ക
ആഹ് പിന്നെ കളിക്കാൻ പോവാ അങ്ങനെയൊക്കെ ആഹ്
അതെ കളിക്കാൻ പോകാ അത് ശെരിയാണ് ഇത് കളിക്കാനൊക്കെ പോയി കഴിയുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുള്ളൂ
പിന്നെ ഒറപ്പല്ല്യോ പിന്നെ
നമ്മുടെ കൂട്ടുകാരെ കൂടെക്കെ കൂട്ടുകാര കൂടെക്കെ സംസാരിക് ക്ക അവരുടെ കൂടെക്ക ഒന്ന് കറങ്ങാൻ പോകുമ്പോ അതിലൂടെയക്ക കുറെ അസുഖങ്ങളൊക്കെ നമക്ക് മാറ്റിയെടുക്കാൻ പറ്റും
ഉം തന്നെ ആന്ന്
പിന്നെ ഇന്നത്തെ കാലത്തീ അല്ല കുറേ ആളുകളീ മൊബൈൽ ഫോണില് ഉപയൊ ഉപയോഗം കുറേയക്ക ജീവിതശൈലി രോഗങ്ങൾ വരാനായിട്ട് ഇടയാക്കിയിട്ടുണ്ടല്ലേ
ആഹ് തന്നെ ആക്കിട്ടുണ്ട് ഇപ്പോംആ തുപോലെ പറഞ്ഞ പോലെ ഇപ്പ നമ്മള് കറങ്ങാനും പിന്നെ ഞാൻ കളിക്കാനൊന്നും പോകാതെ ചുമ്മാ വീട്ടി പോയ്‌ ത്തിങ്ങി ഇരുന്നിട്ട് മ ഇരിക്കുവല്ലേ അങ്ങനെക്കെ ഇരുന്ന് ആ അങ്ങനെക്കെയില്ലേ അത്പോലെ നമുട് കാഴ്ചക്കും ഉം
അത് തന്നെ കാഴ്ച അതന്നെ കാഴ്ച ഇപ്പ എ ഒരു എൺ പത് ശതമാനം ആൾക്കാരിക്കും കാഴ്ചക് ബുദ്ധിമുട്ടാണ് കാഴ് ഇത് മൊബൈല് നോക്കിയിരൂന്ന് കാഴ്ചക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതും ഒരു ജീവിതശൈലി രോ ഗോ നമുക്ക് പറയേണ്ടി വരും
പിന്നെ ആ ശെരിയാ
ഉം അപ്പൊ ഇതിനൊക്കെ പരിഹാരം എന്തായിരിക്കും പരിഹാരം മൊബൈലിന്റെ മൊബൈലിന്റെ ഉപയോഗം കുറക്ക അല്ലേ
പിന്നെ ആണ് ആ പിന്നെ പിന്നെ വീട്ടില് സാലിക്കെ നോക്കുവാ അവ്ടെ എന്തെങ്കിലും വെള്ളം എന്തെലും കെട്ടിക്കാ അതെടുത്ത് കളയുക പിന്നെ ആ കൂടുതൽ ഓരോ പ്രഷർ ആയിട്ടൊന്നും ചിന്തിക്കാതിക്കെ ഇരിക്കുക അങ്ങനത്തെ ഉം കട്ടി ജോലിയായ പോലും കട്ടിയ അതിനയിട്ട് ഇങ്ങനെ ജോലി ഉണ്ട വെച്ച കഴിഞ്ഞാൽ അതേ രീതിയാണ് ജോലി ചെയ്യുക
അതെ അതെ ആ ജോലി ചെയ്യാൻ മടിയില്ലാണ്ടിരിക്കുക അതുപോലെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി പുല്ലൊക്കെ പറിക്കുക
ആ അതന്നെ
വെട്ടു തെളിക്ക അല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോ തന്നെ നമ്മുടെ ശരീരൊക്ക ഒന്ന് ഇളകും പിന്നെ ശരീരത്തി നല്ലൊരു് മസാജിങ് ആണല്ലേ അതൊക്കാ
ഉം തന്നെ
പിന്നെ ധാരാളം അതെ അതെ ധാരാളം വെള്ളം കുടിക്കല്ലേ
ഉം അതെ വെള്ളം കുടിക്കിയ
ആ വെള്ള വെള്ളമോക്കെ നമ്മൾ എത്രത്തോളം കുടിക്കൻ അത്ര നല്ലതാ
പിന്നെ അതാ നല്ല വെള്ളം കുടിക്കൻ അനുസരിച്ച് ആ ഉം അല്ല ഉമ്മേഷമായിട്ട് നമുക്ക് ആ നടക്കാൻ പറ്റും
അതെ അതെ ആ ശരീരത്തിലെ മാലിന്യങ്ങളും പുറന്തള്ളും അങ്ങനെ ജീവിതശൈലി രോഗങ്ങള്ൾനമുക്ക് ഒരു പരിധിവരെക്കെ നമുക്ക് പിടിച് നിർത്താൻ പറ്റും
ഉം അതെ
അല്ലെ പിന്നെ ചിലർ നമ്മള് പാരമ്പര്യമായിട്ടൊക്കെ വരാറുണ്ട് ഇപ്പ പ്രമേഹം എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ അത് പാരമ്പര്യക്കെ വരാറുണ്ട് ക്ഷെ എങ്കിലും നമ്മുടെ ഭക്ഷണക്രമം ഒന്ന് ശ്രദ്ധിക്കുക യോഗ ഒന്ന് ചെയ്യാ ഉം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ സന്തോഷം ത്തോടെ ഇരിക്ക ഇ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഈ
പിന്നെ
ഏ ഈ രോഗങ്ങള് നമ്മുടെ ശരീരത്തിന്ന് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോകും
പിന്നെ പോവും
പോവും പിന്നെ ഒരു ശതമാനം നമ്മുടെ കയ്യിലല്ലല്ല
ആ ആ അതാണ്
ഉം
ആഹ്
പിന്നെ പിന്നെ എന്തായിരിക്കും ഒരു പരിഹാരം ഈ ജീവിതശൈലീ രോഗങ്ങളിൽനിന്ന് രക്ഷപ്പെടാനായിട്ടൊരു പരിഹാരം എന്തായിരിക്കും
ആ പിന്നാണെങ്കില് ഇപ്പം ആ രോഗങ്ങളിപ്പം പിടിച്ചിട്ട് ഇപ്പം അങ്ങോട്ടിങ്ങോട്ട് ഓടിയിട്ട് വെല്യ കാര്യല്ലല്ലോ പ്പ അതിന് വേണ്ടി ആദ്യം അതിന് വേണ്ടി ആ തടയാൻ നോക്ക
ആഹ് അതെ അതെ അപ്പൊ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്ന ഈ ഒരു യാത്രയൊക്കെ പോണനല്ലതാ യാത്ര ഒരു നമ്മുടെ ഏരിയ വിട്ടിട്ട് വേ നമ്മുടെ ഒരുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോ നമുക്ക് അവിടെ മനസ്സൊക്കെ കുറച്ച് ഉന്മേഷാവും അപ്പൊ ഇന്നം ഇത പ്രത്യേച്ച് നമ്മുടെ വീട്ടാരെകൂടെയൊക്കെ പോകുമ്പ അല്ലെ നമുക്ക് നമ്മുടെ കൂട്ടുകാരണേൽ കൂട്ടാരെകൂടെക്ക പോഉമ്പൊ ആഹ് എടക്കൽ നമ്മേ ഇവിടെ നിന്ന സ്ഥലത്തന്നെ ഇങ്ങനെ കൊറേ വർഷങ്ങളായിട്ട് ജീവിക്കുമ്പോ കഴിയുമ്പോ നമുക്കൊരു മടുപ്പോന്നും അപ്പൊ ഒരു ആ ഒരു ആ സന്തോഷണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒരു ഉല്ലാസ യാത്രയൊക്കെ പോക
ഉം
അതൊക്കെ നമ്മളെ കുറെ സഹായിക്കും ഉം ഉം
ആഹ്
പിന്ന നമ്മുടെ വീട്ടിതന്നെണ്ടാക്കുന്ന ഭക്ഷ സാധനങ്ങള് ഈ പച്ചക്കറികളൊക്കെ അല്ലെ അതൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലെന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഭക്ഷണം പച്ചക്കറികളൊക്കെ വെണ്ടക്ക പിന്നെ എന്തൊക്കെയാ വെണ്ടക്ക പിന്നെന്താ
പിന്നെ നമുക്ക് ആ മുട്ട പാല് മീന് തക്കാളി ഇത്
ഇപ്പൊ കോഴി കോഴിനെ കൊണ്ടത്ക്കെ നമ്മുടെ നമുക്ക് ആ നമ്മുടെ വീട്ടിതന്നെണ്ടാവുന്ന മൊട്ടകഴിക്കാം
പിന്നെ ആന്ന്
ഉം പിന്നെന്താ തക്കാളി വെണ്ട അ വഴുതനങ്ങ ആ അങ്ങനെള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ആ മ്മ് ഈ തൊടിലെക്കെ കൃഷിയൊക്കെ ചെയ്തുണ്ടാക്കാൻ പറ്റും നമ്മുടെ തൊടീതന്നെ അല്ലെ
ആഹ് പിന്നെ ആന്ന്
അപ്പ അതൊക്കെ ആകുമ്പോ ജൈവം ജയ് വേറെ വളോന്നും ഇടൂല്ല നമ്മൾ പ്പ മ്മൾ ജൈവവളൊക്കെ തന്നെമ്മഇടോള്ളു
ആഹ് അ അതൊക്കെ പറച്ച് ഉം അതൊക്കെ പറച്ച് ആഹ് ആഹ് തന്നെ അത് പറച്ച് കഴിച്ചാൽപോലും നമുക്ക് നല്ലത് മാത്രമേ അതിന്ന് കിട്ടത്തുള്ളൂ
അതെ അതെ ആ അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോ തന്നെ ഈ ജീവിതശര്യ രോഗങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകും
ആഹ് ന്ന ശര്യം പോവും പിന്നെ ഉന്മേഷവായിട്ടും പക്ഷെ രോഗങ്ങള് വരും വരത്തില്ലന്ന് പറയാതിരിക്കാൻ പറ്റൂല്ലല്ലേ
ആഹ് അത് പറയാൻ പറ്റൂല എങ്കിലും നമുക്ക് തടയാം കുറെ ക്കെ നമുക്ക് തടയാൻ പറ്റും അല്ലെങ്കി പിന്നെ ആ ഇത് യോഗോന്നുംചെയ്യണില്ല വെള്ളന്നും കുടിക്കണില്ല പിന്നെ എപ്പൊഴും കടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചമ്പോ സ്വാഭാവികമായിട്ടും കൊളസ്ട്രോള് ആ പ്രമേഹം കാരണം കടേല് എന്തൊക്കെട്ട് ഉണ്ടാക്കണന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അതന്നെ അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തില് എന്തായാലുംവരും പിന്നെ വെല്ലപ്പഴും വെല്ലപ്പോഴും നമ്മ കഴിക്കയാണെ കൊഴപ്പില്ല വല്ലപ്പഴൊക്കൊര് നമുക്കൊരു വായക്കരുചിയായിട്ട് അല്ലെങ്കി ഒരു ആഹ് കടയില്ണ്ടാവ്ണ സാധനം കഴിക്കുന്നത് ചിലപ്പോ ആഗ്രഹം തോന്നൊല്ല കൊള്ളാം കടയില അതന്നെ കോഴിക്കറി കഴിക്ക അങ്ങനെയൊക്കെ വരുമ്പോ വല്ലപ്പഴും കഴിക്ക പക്ഷെ സ്ഥിരം അതന്നെ കഴിക്കരുത്
ആഹ് ശരിയ ഇപ്പവാങ്ങി കഴിക്കുന്നതിന്കുഴപ്പുല്ല അല്ലാതെ ദിവസേനായി കഴിഞ്ഞ അത് ദോഷംചെയ്യും
അതെ അതെ അതെ ഉം
അങ്ങനെ പിന്നെ കടൽ നിന്ന് പിടിക്കുന്ന കാര്യങ്ങള് എന്തായാലും ഒന്ന് കുറക്കിയാലേ പച്ചക്കറി ഇതായാ പോലും ഉം
അതെ അതെ പച്ചക്റിക്കൾ നമ്മുടെ വീട്ടില്
ആഹ് അതന്നെ കൃഷിയെല്ലാം ചെയ്ത് കഴിഞ്ഞൽ ഉ
ആഹ് അത് തന്നെ അപ്പൊ നമുക്ക് കുറ നമ്മുടെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും
ആഹ് മഡം നേര അല്ല ഇങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇയാള് ഇങ്ങനെ ഇപ്പൊ രോഗങ്ങളുള്ള അവരെ രോഗങ്ങളുള്ളവരെയും പിന്നെ അല്ലാതെ
ആഹ് കൊറെ പേരെ പരിചയംങ്ങൾ കുറെ പേർ അപ്പ അവര് സ്ഥിരായിട്ട് ഈ മരുന്ന് ഗുളിഗ കഴിച്ചൊണ്ടിരിക്കുന്നയാണ് അപ്പ അവര് ഒരു പിന്നെ അവർക്ക് എപ്പോഴും ക്ഷീണവും അതുപോലെ ഇപ്പ എല്ലാം കാര്യങ്ങൾ ചെയ്യാനും പറ്റൂല